ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കാം
ആഹ് സുഖാണോ
ആഹ് സുഖം പിന്നെ മഴയുണ്ട് മഴ രാവിലെ തൊട്ടേ മഴയായിരുന്നു ഇപ്പം കൊറച്ച് തോന്ന്നിക്കുന്നു
ടെ രാവിലെ തൊട്ടെ മഴയാ ഇപ്പം ഇങ്ങനെ മൂടിക്കെട്ടി നിക്കാ
ആഹ് അവിടെതുപോലെതന്നെ ഉം ഉം തുണികളൊക്കെ ഉണങ്ങുന്നാണ് പാട് നിങ്ങൾക്ക്ങ്ങനെയാണ് തുണികൾ ഒക്കെ ഉണക്കാൻ സൗകര്യംമുണ്ടോ
ഷെഡ് പോലെ ഇങ്ങനെ ഒര് ഇതുണ്ട് അവിടെങ്ങനെ വിരിച്ചിടാ യൂണിഫോമ് ഒക്കെ ഒണങ്ങണ്ടേ.
ഉം കുട്ടികളുടെ ഉണങ്ങുന്നെയാണ് പാട്. പിന്നെ വേറെന്താ ഫുഡ്‌ടൊക്കെ കഴിച്ചോ ഫുഡ്‌ കഴിച്ച ഫുഡ്‌ ഒക്കെ കഴി ച്ചോ
ണ്ടോ
ഫുഡ് കഴിച്ചോന്ന് ചോയിച്ചതാ
ഫുഡ് കഴിച്ചിട്ടില്ല. എന്താ രാവിലെ ഇച്ചിരി വൈ യാ കഴിച്ചതേ
ആഹ് ആഹ്
മഴയൊക്കെ ആയതോണ്ട് കൊർചേരം അങ്ങനെ ഇരുന്നു
ആഹ് അതെൻ മഴയായിട്ട് ഒരു ജോലി നടക്കത്തില്ല
ആആ ഞാനിങ്ങനെ തുടക്കാനെന്നൊക്കെ വിചാര്ച്ചു. പിന്നെ തൊടച്ചു അങ്ങനൊക്കെ ആഹ്
ബെടി ആഎന്നെ ക്കെ റെഡിയായി
റെഡിയായി രാവിലെ സ്കൂളിൽ പോന്നോണ്ട് നേരത്തെ ഉണ്ടാക്കുന്നോണ്ട് എല്ലാം റെഡി ആയി. ആഹ് അവിടെന്താ?
ഇവിടെ ഫുഡൊക്കെ റെഡിയായി. ഞാൻ ഒറ്റക്കേ ഉള്ളൂ കുട്ട്യോള് സ് കൂളി പോയി ഹസ്ബൻഡ് പോയി. നെന്താ ഫുഡൊക്കെ കഴിച്ചു ഇനി കൊറച്ച് തുണികള് അലക്കാൻ ഉണ്ട് അത് മഴ ചാറി ചാറി നിന്നോണ്ട്
ഞൻ രാ വിലെ മഴ ചാറുന്നോണ്ട് ഞാൻ രാവിലെ അലക്കിട്ട് അതിന് ശേഷം നല്ല മഴയാണെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ രാ വിലെ തന്നെ അലക്കിയിട്ടു അപ്പൊ തുണി അല്ലെങ്കി ഈ അലക്ക് ക്കീ പക്ഷെ ഉണങ്ങീട്ടില്ലാന്ന് മാത്രം പിന്നെ നാളെ മറ്റന്നാളും ക്ലാസ്സില്ലാത്തോണ്ടു കൊഴപ്പല്ലാത്തോണ്ട്
ഉം ഉം ഉം ഊം യൂണിഫോമൊക്കെ കിട്ടിയാ കുട്ടികൾ കുട്ടികൾ എത്രേര്
ക്ക് മേയിൽ ആദ്യമേ കിട്ടിയിരുന്നു ബുക്കൊക്കെ കൊടുക്കുന്ന അന്ന് യൂണിഫോമും കൊടുത്തു
ആ തുണിയായിട്ടാണോ കിട്ടുന്നെ അതോ തയ്പ്പിക്ക്
തുണിയായിട്ടാ കിട്ടും നമ്മൾ ഷർട്ട്‌ തയ്പ്പിയ്‌ക്യാ
ആ ആ
ആ
ങ്ങള എവിടന്ന് തയ്ക്കാൻ കൊടുത്തിരിക്കുന്നു പക്ഷെ എല്ലായിടത്തും ഭയങ്കര തിരക്കായോ ണ്ടേ ജൂണ് കഴിയൂന്നെ പറഞ്ഞു
ആ ഇവിടിങ്ങനെ ഡിലേ ആയപ്പോ ഞാൻ ടീച്ചർമാരോട് ചോദിച്ച എന്താ യൂണിഫോം കൊടുക്കാത്ത് എല്ലർക്കും തയ്പ്പ് തച്ചു കിട്ടണ്ടേന്നൊക്കെ പറഞ്ഞപ്പോ നാളെ വന്നോ തരാംന്ന് പറഞ്ഞു അങ്ങനെ മെയ് ഫസ്റ്റ് തന്നെ കിട്ടി
ആആ
ആ ങ് ഹ്‌
ഇടെ തയ്ക്കാൻ കൊടുത്തു കയിഞ്ഞാ ജൂലൈ ആദ്യോക്കെ കിട്ട് തുളന്നൂ
ആണോ ഇവർക്ക് നീലയും വെള്ളയും ഇങ്ങനെ ചെക്കുള്ള യൂണിഫോം
ആ ഊം ഉ എത്ര കുട്ട്യേളെ
ഒരാളേ ഒള്ളൂ
ആ ആ മോനോ മോളോ
മോനാ മൂന്നാം ക്ലാസ്സിലാ പഠിക്കുന്നെ ഊം
ഇവിടെ രണ്ടുപേരെ ഒരാള് രണ്ട് പെൺകുട്ടികള് ഒരാള് ഒമ്പതില് ഒരാള് ആറില്
ആ അടുത്ത കൊല്ലം പത്ത് ത്താം ക്ലാസ്സിലല്ലേ ആ
ആ കുഴപ്പില്ല പഠിക്കും
നമുക്ക് ഇങ്ങനെ അയിന് ഒമ്പത്‌ലൊക്കെ എത്തുമ്പോ
ഭയങ്കര ടെൻഷനാണ് അതെ അതെ ആ ട്യൂഷൻ വിടുന്നുണ്ട് മൂത്ത ആള് ട്യൂഷന് പോകുന്നയാ ഇളയാള് പിന്നെ നമ്മള് മ എല്ലൊക്കെ നോക്കിയൊക്കെ പറഞ്ഞ് കൊടുക്കും
ആ പിന്നെ താഴ്ത്തെ ആളെ മു ൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കി ചോയി കേലോ
ആ അത് ചോദിക്കാം അങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നത് ഇവര് ഇളയാള് ഇച്ചിരി പാടാ പഠിക്കാൻ പക്ഷെ മൂത്ത മൂത്താള് നല്ല മിടിക്കിയ അവള് പറഞ്ഞ് കൊടുക്കും ഇവളൊന്നും വിളിച്ചാ വന്ന് ഇരിക്കൂല്ല പഠിക്കാൻ വന്നാ അണ്ട
ആഹ് ഇവൻ അങ്ങന സ്കൂള് വിട്ട് വന്ന പി കളിയോട് കളിയാണ്. പക്ഷെ പരീക്ഷക്ക് മാർക്കൊക്കെ ഉണ്ട് ആഹ്
അവര് രണ്ടോരും കൂടെ പഠിപ്പിക്കായിരുന്ന അവര് ടീച്ചറും കുട്ടി ട്ടിയും കളിച്ചിട്ട് പിന്നെ അടിയാവും പിന്നെ ടീച്ചറ് ഉറക്ക അടിച്ച് പതുക്ക അടിച്ച് എന്നും പറഞ്ഞ് പിന്നെ വഴക്ക
സ്കുള്
ആ സ്കൂൾ അടുത്തല്ല കുറച്ചു പോണം എന്നാലും നടന്നു പോണ ദൂ ള്ളൂ എന്നാലും വണ്ടീലാ വിടുന്നത്
ആഹ് പണ്ടൊ ഒക്കെ എല്ലാരും നടന്നു പോയി
ഉം ആപ്പ അവര ബാഗ് ചൊമ ക്കണമെങ്കിൽ തന്നെ ഒരു വണ്ടി വേണം
ആ എന്തൊരു ബുക്കാ പിള്ളാർക്ക് ഞാൻ ഇവന് രണ്ട് ടേം ആയിട്ടാണ് പക്ഷെ മുപ്പത് ബു ങ്ങാണ്ട് വാങ്ങി ഞാൻ ഓർത്തു ദൈവമേ ഇത് എന്തിനാന്ന് നോട്ട് ബുക്ക് തന്നെ
അതെ അതെ നമ്മളൊക്കെ പഠിക്കുമ്പോ രണ്ടൂന്ന് നാലഞ്ച് ബുക്ക് മതിയില്ലേ
ആഹ് അപ്പത്തേ സൈഡ് ഇപ്പത്തേ സൈഡിലൊക്കെ എഴു
ആ അങ്ങന മതി അങ്ങനെയൊക്കെ എഴതുന്നോണ്ട് അന്ന് അന്ന് ടീച്ചർമാർക്ക് കുഴപ്പം ഇല്ലായിരുന്നു ഇപ്പ അങ്ങനെ അ അ അവരങ്ങനെ ഏതെങ്കിലും നോട്ടൊന്ന് സെപ്പറേറ്റ് എഴുതിപ്പോയാൽ ഒരു ബുക്ക് എഴുതിപ്പോയാ അവർ വഴ കുറേ
ആ എന്താ റഫിനകത്തോട്ട് ചെയ്ത റഫ് വേറെ എല്ലാം വേറെ വേറെ നമ്മളെ
ആ ആ അങ്ങനെ എന്നിട്ട് പഴയ ബുക്കൊക്കെ പകുതിയൊക്കെ പേജ് തീരാറായത് ബാക്കി സ്റ്റാപ്പുള്ളേർ അടിച്ചു വെച്ചിട്ട് അടുത്ത ബുക്കൊന്നും പറഞ്ഞെടുക്കും
ആ പിള്ളേരിപ്പൊ അങ്ങനൊന്നും കൊണ്ടു പോവാതുല്ല
അവർക്കൊക്കെ ഭയങ്ക ഡിസിപ്ലിൻ അവരങ്ങനെയ
ഉ ആ രണ്ട് പേജ് എഴുതിയാലും പിന്നെ ആബുക്കു കോരേട്
ആ അങ്ങനെന്ന
ആഹ്.
ആർക്കാലൊക്കാ കുറച്ചിലാണ്.
ആഹ് പുതിയ ബേഗ് വേണം എല്ലാം പുതിയതും വേണം താനും ആഹ് ഇപ്പൊ ബേഗിനൊ ക്കെന്താ വെല
ഇവിടോ ണ്ട് ഒരാൾക്ക് മൂത്താളിന് മേടിച്ച ആയിരത്തി ഒരുന്നൂറ് അത്ര രൂപയുടെ ബാഗ് അത് വായിക്കാൻ കൊള്ളത്തൂല്ല.
ആഹ് ഇവിടെ എണ്ണൂറ്റി എത്ര സ്കൂബീടെ റെ റ്റൊള്ളൂ
ഉം ബാഗ് നല്ലതല്ലെങ്ക ബുക്ക്ത്ര വെയ്റ്റ് കൊണ്ട് പോവല്ലേ
ആഹ് അത് കഴിഞ്ഞിട്ട് റോസ് കളർ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഓരോ ഉണ്ട് റോസ് കളർ പെണ്ണുങ്ങടെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ ഇത് പറയും
ഇവിടെന്തര കൊറേ ബീറ്റ് കേസിന്റെ ബാഗെന്നും പറഞ്ഞ് ബി ടി എസൊ അങ്ങനെ എന്തൊരോ ഉണ്ടല്ലോ ഇപ്പ കുറേ ഫോണില് ഇങ്ങനെ
ആഹ് എന്തൊക്കെയോ ഉണ്ട് ആർക്കറിയാം പിള്ളേർ എന്തൊക്കെയോ പറയുന്ന നമ്മുക്കൊന്നും അറിയത്തില്ല നമുക്ക് പണ്ടത്തെ കുറെ സിനിമകളറിയാം
ഇപ്പോള്ളറോ ഫ്രണ്ടില്
ആഹ് നമ്മുക്ക് കൊറെ പണ്ടത്തെ സിനിമകൾ അറിയാം അല്ലാതെ നമുക്ക് ഇപ്പഴത്തെ ഇവരുടെ കാർട്ടൂൺ അങ്ങനെ സാധനങ്ങളൊന്നും അറിയത്തില്ല ഇവർ എന്തൊക്കെയോ കണ്ടോണ്ടിരിക്കും ടിവില് രാവിലെ തൊട്ട് അവരന്നെ അവധിയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം ഴേ അവൻ ടീവീട മുന്നിലാ
ആഹ് ആഹ്
അപ്പൊ അവൻ പറയും ആ ഞാ അമ്മ ഇവിടെ വെറുതൊയിരിക്കുബോ അമ്മയ്ക്ക് കാണാൻ മേലെന്ന് പറയും. ആഹ് അങ്ങനെ അവൻ അവന്റേതായ ഓരോന്ന് കണ്ടൊണ്ടിരിക്കും ആഹ് പിന്നെ വണ്ടികളുടെ ഓരോ കാർ- ട്ടൂണോ എന്തൊക്കെയാണോ കാണ
ആഹ്
നമ്മക്ക് ചിലതൊക്കെ ഞാനും കണ്ടിരി ചോറിനു കൂടെ-
ആഹ് നമ്മള് ചെലത് കാണുമ്പോ ഇത് തന്നെ കാണാൻ പറ്റുള്ളൂന്ന് പറഞ്ഞ് കണ്ടോണ്ടിരിക്കും മാറ്റാനാകൻ പറ്റുവോ. അങ്ങനെ പിന്നെ ലോകവിവരം വല്ലോ അറിയണമെങ്കി ഫോണില് വല്ലോ നോക്കണം.
ആ വെള്ളത്തിയിവിടങ് ന്നുല്ലല്ലോ?
വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം മഴ ആയതിന് ശേഷം കുഴപ്പില്ല. അതായത് വെള്ളത്തിന് വെള്ളം ബുദ്ധിമുട്ടല്ല, കൊറവായിരുന്നു. വെള്ളം നല്ല വേനൽക്കാലം വരുമ്പം കെണറുണ്ട് പക്ഷെ വെള്ളം തീരെപ്പറ്റത്തില്ല, എന്നാ ള്ളം അടിച്ചേറ്റാൻ പറ്റൂല.
ആ ആ കൊഴൽകെണറ് സാധാകെ കെണറാ
സാധാ കിണർ പിന്നെ മറ്റേ ലൈൻ പൈപ്പൂണ്ട്.
കൊഴൽക്കിണറിലും വെള്ളം കുറവാ. ഇവിടൊക്കെ കുത്തിയിട്ട് കിട്ടലില്ല
മ്മ് നമ്മടേതായി ള അട്ത്തൊക്കെ അടിച്ച് അങ്ങനെയാണ് നമ്മളെ കെണറ്റില് വെള്ളം വറ്റിയന്ന് പറയ്ന്ന്.
ആഹ് ആ അട്ത്തിങ്ങനെ അടിക്കുമ്പോ ഭൂഗർഭ ജലം പോവല്ലോ?
അങ്ങനെ ആ ആ പറ
എന്റെ വീടിനടുത്തൊരു കെണറുണ്ട്. അതൊണ്ടല്ലോ എപ്പഴും വേനൽക്കാലത്തും മഴക്കാലത്തും നെറഞ്ഞൊഴുകും. കുഴൽ കെണറാ.
ആ ആ
ചെലർക്ക് അങ്ങനെയുണ്ട്. ഞങ്ങളു അപ്പൊ കൊഴൽക്കെണറ് അടി ച്ചിക്കിണ്. പക്ഷെ ഞങ്ങക്ക് കിട്ടീല രണ്ടീസം കഴിഞ്ഞപ്പോ തൊട്ടതിനാത്ത് വെള്ളോണ്ട് വെള്ളം പറ്റത്തൊന്നൂല്ല. പക്ഷെ അവര്ടെ കെണറ് എപ്പഴും നെറഞ്ഞോണ്ടൊഴുകും. അമ്മക്കൊന്നു അങ്ങനെ ഇല്ല എന്താ, പിന്നെ ച് ചോലയിണ്ട്. ചോലേന്നിങ്ങനെ പോസ്, പൈപ്പിട്ടേക്കുവാ. എന്നിട്ട് അത് മണ്ണിനകത്തോട്ട് ട്ട് ഇങ്ങനെ ഇട്ടിട്ട് അത് ഒറവയായിട്ട് പോയിട്ടാണ് വേനൽക്കാലത്ത് വെള്ളം. അല്ലാതെ വേനൽക്കാലത്തിന് വെള്ളത്തിന് ബുദ്ധിമുട്ടാ വീട്ടിലും.
ഉം ഉം ഇവിടെ ബുദ്ധിമുട്ടാണ് കോ കോ ഇത് ഉം ഉം
കെണറിന്റെ ഇങ്ങനെ വല്യൊരു കൊളവുണ്ട്. അവിട്ന്ന് നമ്മക്ക് ഇങ്ങനെ, അവര് മൂട്ടറടിച്ച് തരാണ്. മാസം ഇരുന്നൂറ് രൂപ അങ്ങനെ
ആ ആഹ്
തങ്ങനെ വെള്ളങ്ങൾ ഇവിടെ കിണറിനൊന്നും അങ്ങ പാറയുടെ സ്ഥല അതുകൊണ്ട് ഞങ്ങൾക്ക് കിണറൊന്നും അങ്ങനെ കുത്താൻ പറ്റത്തില്ല
ഉം പാറയിലൊക്കെ വെള്ളം കാ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം കിട്ടും
ആ പക്ഷെ ഇത് കൂ പാറയാണ് പാറയില് മണ്ണിട്ടിട്ട ഇവിടെ ഉള്ളവരൊക്കെ വീട് വെച്ച വെച്ചേക്കുന്നതേ
ആഹ് ആഹ്
അപ്പൊ നല്ല പാറ അപ്പ ഇവിടി ഇങ്ങനെ അടയ്ക്ക ഉണങ്ങാനും ഒക്കെ ഇങ്ങനെ ഇടുന്ന സ്ഥലമൊക്കെ ഉണ്ട്
ഉം ഉം
അടക്ക ജാതിക്ക അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇവിടെ കൂടുതൽ കൃഷികള്
ആഹ് ഉം
ക്കയാ കൃഷി
ഇവിടെ കൂടുതലും റബറാ റബർ
ആ ആ വെറകൊക്കെ കിട്ടുവോ
അതിനൊന്നും ബുദ്ധിമുട്ടില്ല
ആ ഞങ്ങക്ക് ഇവിടെ വിറക് മുറിക്കുമ്പോ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോ നമ്മള് പൈസക്ക് ഇങ്ങനെ വാങ്ങും അല്ലാതെ ഇല്ല
ആ ഇവിടെ ഈ മില്ലീന്ന് ഈ തടി അറുക്കുന്നകരൊക്കെ മേടിക്കും പിന്നെ പിന്നെ അല്ലാതെ റബ്ബറൊക്കെ പോയി പറ ക്ക പറക്കാനാണെങ്കി വെറകൊക്കെ ഉണ്ട് പറക്കാൻ ബുദ്ധിമുട്ടാണെങ്കി നമ്മള് മേടിക്കും ഇവിടെ എല്ലാരും പറക്കാം നല്ല മറ്റ കടികള റബ്ബർ റബറൊക്കെ ഉടിഞ്ഞു വീി
എനിക്ക് വിറക് പെറക്കാൻ പോകാൻ ഇഷ്ടമാണ്
ആഹ് ആഹ് ഇവിടെ നമ്മള് നല്ല കാറ്റൊക്കെ അടിക്കുമ്പോ എല്ലരും മത്സരാ പെറക്കാൻ
ഞാനും പണ്ട് വാടകക്ക് താമസി ചുടുത്ത ചേച്ചി കു കൂടെ എപ്പോഴും പോകായിരുന്നു ഇങ്ങനെ കൊണ്ടുവായിരുന്നു അപ്പോഴൊക്കെ വരക്കുന്ന നല്ല ഇതായിരുന്നു. മങ്ങളോട് താമസം മാറി ആഹ് ചേച്ചിക്കെ വേറെ- ടൗണിലേക്കൊക്കെ പോയപ്പോ ഞങ്ങക്ക് വിറക് കിട്ടാതായി.
ഇപ്പ ഗ്യസിനൊക്കെ വെ ക്ക കൂടി കിട്ടാതെയൊക്കെ വന്നപ്പോ എല്ലാരും വറകിനോട്ടരുന്നു
ആഹ് ഇപ്പൊ കണ്ണിന്റെ വരെ ഫോട്ടോ എടുക്കണം.
ആഹ് എന്താണ് ഗ്യാസ് എടുക്കുന്നെനൊ ആഹ് ആഹ് എന്താ ഞാ ഇപ്പ റെക്കി നമ്മെളെന്തെരെ വല്ലോം നോറ്റിട്ട് വര്ന്ന കാര്യത്തി പത്ത് രൂപ ങ്ങാണ്ടായി.
ആഹ് എനിക്കും ആയ അത്രൊക്കെയയി എന്നിട്ട് കണ്ണിന്റെ ഫോട്ടോ എടുക്കണം പർഞ്ഞ് അയാൾ കണ്ണിന്റെ ഫോട്ടോക്കെ എടുത്തിട്ടാണ് ഗ്യാസ് തന്നത് അത് കഴിഞ്ഞിട്ടൊരു നമ്പർ വിളിച്ച് പറഞ്ഞ് കൊടുക്കണം എന്തൊക്കെയായിരുന്നു.
ഉം എന്തരായാലും കിട്ട്യാ മതിന്ന്ള്ളത പ്പം
ആഹ്
സ്കൂള് കൂടാ തോറന്നൊണ്ട് വെല്ല്യ കാ ആഹ് ആഹ് ന്നട്ട് ആദ്യൊക്കെ എടു ചോറ് വാങ്ങേം ചെയ്ത്.
ആഹ്
ഉം ആഹ് ആഹ് ഓക്കെ.